അമ്മോ.
ആഹ് കേക്ക കേക്കാം ഊണൊക്കെ ഉണോക്കെ കഴിഞ്ഞ.
ആഹ് ഫുഡ് കയിച്ചു സുഖാണോ?
ആഹ്! സുഖം.
ആഹ് കഴിച്ചോ?
ഇല്ല കഴിച്ചില്ല. മക്കള് കഴിക്ക്ന്ന് ആ സമയെത്രയാ. ‌ബന്റ് കണ്ട അപ്പറത്തോട്ട് എറങ്ങി.
വന്നിട്ടേ കഴിക്കൂ.
ആഹ് ആ വന്ന് ട്ട് കഴിക്കാന്നും പറഞ്ഞ് നോക്കിയിരിക്കുന്നു.
കുട്ടികള് കഴിച്ചിട്ട് കെടന്നു.
ഏ കുഞ്ഞുങ്ങളോ പുള്ളാരോ?
അതെ
പിള്ളേര് തേണ്ട കഴിക്ക്ന്ന്, പഠിക്കുവാര്ന്നു. മോള് പത്തിലാ പഠിക്ക്ന്നേ, ഉം മോന് ആറിലും.
രണ്ട് പേരോ?
ണ്ട് മക്കള്.
ട്യൂഷനൊക്കെ ആയോ
എന്തോ
ട്യൂഷനൊക്കെയൊണ്ടോ?
നൊണ്ട്.
ഇവിടെ ഞാനും ഹസ്ബന്റും മാത്രേള്ളൂ.
ആരൊക്കെയാ?
ഞാനും ഹസ്ബന്റും മാത്രം.
ആന്നോ.
ചേട്ടന്റെ അമ്മ ഒണ്ടായിര്ന്നു. കല്ല്യാണം കഴിഞ്ഞിട്ട് കൊറച്ച് നാള് കഴിഞ്ഞപ്പം മരിച്ചു.
ആ ആഹ് ഹസ്ബന്റിന് എന്തുവാ ജോലി?
ഹസ്ബന്റ് ദുബായിലായിരുന്നു.
ആഹ്
ട്ട് ഒട്ടിക്ക എനിക്ക് കൊറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയത് കൊണ്ട് എന്നാ നോ ഇല്ലതോണ്ട് വന്നു. ഇപ്പോ മേടിക്ക കൊറച്ച് ചെക്കപ്പും കാര്യ ആ ഇപ്പോ വീട്ടിലൊണ് പ്പം ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയത് കൊണ്ട്
എന്താ പറ്റിയാര്ന്ന്
അൾസറിൻ്റെ കൊറച്ച് പ്രോബ്ലം കിട്ട്
ആഹ് ആഹ് ആഹ്
അപ്പോ അങ്ങനെ പോരുന്നതാ ഇപ്പ എന്റെ മെഡിക്കൽ കാര്യങ്ങളെല്ലാം ഒന്ന് തീർന്നിട്ട് തിരിച്ച് കേറിപ്പോണം അത് വരെ മുന്നോട്ട് പോആൻ വേണ്ടി ഒരു ഓട്ടെ എടുത്തിട്ടുണ്ട്
ആഹ്ആഹ്
ഇപ്പതനെ ഓട്ടോ ഓട്ടിക്കാ
ആ എന്റെ ഹസ്ബൻറും ഗൾഫിലായിര്ന്നു ദുബായിലായിര്ന്നു
ആണോ
ആ ഇന്നട്ടിപ്പോ ഒന്നര മാസം കഴിഞ്ഞു ഒന്ന ല്ല യുദ്ധം ഒക്കെ ആയതൊണ്ട് തിരിച്ചു പോവാനൊക്കെ ത്തില്ലായിരുന്നു
ഓ ഇഞ്പ്പൊം
നീപ്പം വേറെ കമ്പനിയിലോട്ട് പോവാന് ലെ എല്ലാം നോക്കുന്നുണ്ട് ഉം
എ നിങ്ങൾ നാലു പേർ ഒള്ളൊളി
ആഹ് ഞങ്ങള് നാല് പേരാളെ
പിള്ളേർക്ക് ട്യൂഷന ഒക്കെ ഉണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് മോക്ക് ഏഴു മണി ങ്ങൾ തൂട്ടോറല്ലാ മോളെ അപ്പൊ ഏഴ് മണി ആവ പ്പ ഇവിടെന്ന് പോകും
ആഹ്
ആ ഏഴു മണിക്ക് പോയ മോളാറ് മണിക്കേ പിന്നെ വരത്തൊള്ളു ആ ചോറൊക്കെ ആയിട്ട് അങ്ങ് പോകും പിന്നെ ആ വഴി അങ്ങ് സ്കൂളിലോട്ട് കേയറത്തേ ഉള്ളു മോന് ഒൻപതര യ്ക്പോയാ മതി
എന്നാലും മോള് പോകും ട്ടല്ലൊ ആക്കി കൊടുക്കേണ്ട രാവില്ലേ
ഏഴു മണി ആവുമ്പോഴത്തേക്ക് അ കുപ്പിയും ഊണും എല്ലാം റെഡി ആകണ്
ഉം അപ്പൊ രാവിൽത്തെ ഫുഡ് കഴിച്ചിട്ട് പോവാതം
ആഹ് കാഴ്ച്ച്ട്ട് പോവും
ഒ ഓ
രാവിലെ കഴിച്ചിട്ട് പോവും ഉച്ചക്കത്തെ ഫുഡ് കൊണ്ടു പോവും
ആ മഴയിപ്പ ഉണ്ടോ ജലദോഷയിട്ട്
ഏ
ജലദോഷാണോ?
ആ ആണ് കുഞ്ഞുങ്ങൾക്ക് രണ്ടിനും പനിയായിരുന്നു ഉം പനിയായി കഴി പിന്നെ അവർടെ പനി ഇപ്പ എനിക്കായി
ഹോസ്പിറ്റല് കാണിക്കാഞ്ഞ എന്ത്
ഒന് എനിക്കിപ്പം ജലദോഷം തുടങ്ങിയത് ഇന്നാ ട്ടോ എനിക്കിന്ന് തുമ്മല് എനിക്ക് പനി വരുമ്പോ അങ്ങ് ഭയങ്കര തുമ്മല് ഉണ്ടാവും അപ്പം ഞാൻ പിന്നെ നമ്മുടെ ഈ കരിപ്പോട്ടിയും കുരുമുളകും ഒക്കെ ഇട്ട് വെള്ളം അനത്തി കുടിച്ചു
ഓ ഓ ഓ
ഉം പിന്നെൻ വിചാരിച്ചത് ഇപ്പം വന്നിട്ട് എങ്ങാണും വെച്ച ചോറ്ണ്ട് ട്ട് പാരസിറ്റാമോൾ ഇരിപ്പുണ്ട് അതെങ്ങാണോ ണം കഴിക്കാന്നും പറഞ്
ആഹ് കഴിച്ചുനോക്കി കൊറവില്ലെങ്കി ജ സ്റ്റൊന്നു ഹോ
ആ ആ പോണം ഇപ്പ ഹസ്ബന്റ് ഉണ്ടോ അടുത്ത്
ഹസ്ബൻഡ് താഴെ ഫുഡ് കഴിക്കുന്നു
ആ ആ
ഉണ്ടായിന്നു അപ്പ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് എനീട്ട് ഞാൻ കിടന്ന് വയലറ്റായടി
ആ ഉം
ന്ന് ഞായെടുത്ത് കഴിച്ചോളാന്ന്
ആന്ന് വീട്ടീന്ന് എല്ലാരും വരുവോ
അങ്ങനെ ആരും അങ്ങനെ അധികം ആരും വരില്ല അമ്മയ്ക്ക് ജോലി ഉണ്ട് അച്ഛൻ ഇവിടെയില്ല പൊർത്താണ്
ആണ്
പിന്നെ ആങ്ങളെയും ഭാര്യയും ഉണ്ട് അശ് ആങ്ങള്യടെ ഭാര്യ പ്രസവിച്ചു കിടക്കുണോണ്ടിട്ട് ഇവിടെയല്ല അവര് കൊറച്ച് ദൂരെയാണത്
ആ ആ ആ അപ്പ അവർക്കും വരാനൊക്കത്തില്ലല്ലോ
അബൂഊ അമ്പത്താറ് കോഴട്ടില്ല
ആഹ്ആ
അല്ലാതെ ഉള്ളപ്പഴെക്കെ വരുവായിരുന്നു
ആഹ്ആ
പിന്നെ ആങ്ങളക്ക് പിന്നെ ജോലിഒണ്ട് എന്തെങ്കിലും ഒരു ലീവ് കിട്ടുമ്പോല്ലേ അവരുടെ അടുത്തോട്ട് പോവത്തൊളു
ആഹ് ആഹ്ആ
വീക്കി പറയെകെ ചെയ്യും അത്രയേ ഉള്ളൂ
ആഹ് ആഹ്ആ ഇന്നവിടൊക്കെ വെയിലുണ്ടായിരുന്നോ
ഏഹ് ഇതിരി വെയിലുണ്ടായിരുന്നു ബാക്കി ഇത്ര ദിസം ഭയങ്കര മഴയായിരുന്നു
ഇവിടെയും ഇന്ന് ഇച്ചിരി വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് തുണിയെല്ലാം ഒന്ന് ഉണക്കിയെടുത്ത്
ഉംഹ് മഴപെയ്തതിൽ ഏറ്റവും വലിയ പ്രശ്നം തുണി ഉണക്കല്ലല്ലേ
ആന്ന് പുള്ളാർടെ യൂണിഫോം ഉണങ്ങനാ പാട്
ടേലി കഴിടണൊല്ലേ
ഉംഹ് മോക്കാന്നെങ്കി ദിവസവും യൂണിഫോം
ഉംഹ്
ഉംഹ് അവക്കാന്നേ ദിവസം യൂണിഫോം ഇട്ടോണ്ട് ചെന്നാലേ ഒക്കത്തോള്ളൂ അവർക്ക് കളറൊന്നു ഇല്ല ഒര് ദിവസം പോലും
ഇനിപ്പ ശനിയാഴ്ച ക്ലാസുണ്ടോ പിള്ളേർക്ക്
ആ ഇനി തൊട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആഹ്ആ ഇവർക്ക് ശനിയാഴ്ചയും ട്യൂഷനുണ്ട് ഏ ശനിയാഴ്ച എട്ടര തൊട്ട് പിന്നെ മൂന്നേമുക്കാൽ വരെയ ട്യൂഷൻ ആഹ്ആ സൈക്കിളേല് അങ്ങ് പോവും സൈക്കിളെ പോവും അല്ല മോള്
ഓഹ് മൊന്
മോൻ നടന്നങ് പോവും നമ്മുടെ അടുത്താ സ്കൂള്
ഓഹ് ഓഹ് ഓഹ് ഓ സ്കുള് നിലേ
എന്തോ
സ്കൂള് ഫുഡ് ഇല്ലേ
സ്കൂളിലുണ്ട് അവിടന്ന് കഴിക്കത്തില്ല അത് നമ്മള് കൊടുത്തു വിടണം അവിടന്ന് തിന്നത്തില്ല
ഉംഹ് ഈ പ്രാവശ്യം സ്കൂളടചപ ട്രിപ്പൊക്ക പോയോ
ഇല്ല ഇല്ല എങ്ങും പോയില്ല എങ്ങും പോയില്ല എന്താച്ചാ സ്കൂളടപ്പായപ്പോ ഹസ്ബൻഡ് ഇങ്ങ് വന്നു പക്ഷെ എന്നാലും നമ്മൾ അന്നും പോയില്ല മോൾക്കാന്നെങ്കി ആ ഏപ്രിലില് ക്ലാസ്സ് തുടങ്ങിയായിരുന്നു
പത്ത് തായതൊണ്ടല്ലേ
ക് ക്ലാസ്സ് തുടങ്ങിയായിരുന്നു അപ്പം ട്യൂഷനില് അതുകൊണ്ട് നമ്മുക്ക് എങ്ങും പോവാനൊക്കത്തില്ല ഒരു ദിവസം പോലും ചെല്ലാതിരിക്കാനൊക്കത്തില്ല അവിടെ പനിയായാ തന്നെ മാ ക്കൊക്കെ ഇട്ട് ചെല്ലണം എന്നാ പറയണ നമ്മക് ഈയട പേരൻറ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു
ഉം ഉം ഉം
ഇപ്പ പറഞ്ഞു കഴിവത് എങ്ങനേലും വിടണന്ന് അവര് പറയന്ന്
വയ്യാതിരിക്കുമ്പോ പിന്നെ
ആ എന്നട്ടത് ഒരു ദിവസം വിട്ടു വിട്ടില്ല എന്താ വച്ചാ കുഞ്ഞിന് തൊണ്ട ഇൻഫെക്ഷൻ അങ്ങനെയായിരുന്നു ഉം അതുകൊണ്ട് പോയിട്ടില്ലായിരുന്നു
അതിന്റെ കൂടി ഈ ഒരു മഴ കൂടി വരുമ്പോ പിന്നെ ഒന്നും കൂടി വലയുമല്ലോ
ആ അതും നമ്മുടെ പേരൻറ്സ് മീറ്റിംഗ കൂടിയപ്പോ അവര് പറഞ്ഞഞ് ഇതുകൂട്ട് നമ്മുടെ സ്റ്റഡി ഡയറിന് പറഞ്ഞൊരു ബുക്ക് ബോഡ് വിടണന് എന്നിട്ട് അതിനത്തു ഇത് പിള്ളാര് നാല മണിക്കൂർ പഠിക്കണമെന്ന് അവര് പറയുന്നു അപ്പം മോൾ വന്നിട്ട് ആറ് മണിയാക്കും ട്യൂഷന്‌ പിന്നെ കഴിഞ്ഞ ഇങ്ങ വരും അപ്പം വൈകിട്ട് പിന്നെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വല്ല ചായ കുടി ചിട്ട് പഠിക്കാനിരിക്കും പിന്നെ പത്തുമണി വരക്കെ ഇരുന്ന് പഠിക്കും പത്തുമണി വരെ പഠ ചിട്ട് പിന്നെ അഞ്ച മണി ആകുമ്പോ എണീക്ക്
ക്ലാസ് ഒക്കെ ഇങ്ങനെയണ്ട് കൊള്ളാമോ പഠി
കൊള്ളാം കേട്ടോ ക്ലാസ്സും കൊള്ളാം പഠിപ്പിക്കുന്നതൊക്കെ നല്ല രീതിയിൽ എന്താ വെച്ചാൽ നമുക്ക് ഇവരോട് എന്തേലും പഠിച്ചോണ്ടണ്ട് വരാൻ പറഞ്ഞാണ് പഠിച്ചുകൊണ്ട് ചെല്ലാ ത്തവരെ അവിടെ നിർത്തും അവിടെ നിർത്തി അത് പറഞ്ഞുകേൽപ്പിച്ചിട്ടെ അവരെ വിടെത്തോള്
ആണോ ആഹ്
അങ്ങനെ അന്നിട്ട് നമ്മുക്ക് പേഴ് സണലി മെസ്സേജ് ഇടും ആരേയാ അവിടെ നിർത്തിയേക്കുന്നെന്ന് വെച്ചാ അവര് താമസിക്കുവെന്നും പറഞ്ഞ്
അല്ല സാധാരണ അവർക്ക് അത്ര ഉത്തരവാദിത്തംഎടുക്കത്തില്ലല്ലോ എന്തെങ്കിലും കാണിക്കട്ടെ അ അവർക്ക് കടം അവരുടെ കടമ്പം പോലെ
അവരിപ്പൊ പുതിയതായിട്ട് തുടങ്ങിയതാ ട്യൂട്ടോറി അപ്പൊ അവരുടെ ലക്ഷ ന്ന് പറഞ്ഞാ ഈ പത്തിനെ തന്നെ അമ്പത്താറ് പുള്ളാരുണ്ട് അപ്പൊ അവര് ഫുൾ ഫുള്ള് എ പ്ലസ് ആ ഉദ്ദേശിക്കുന്നേ
ഓ ഓ ഓ
അതനുസരിച്ചാ പുള്ളാർക്ക് ക്ലാസ് എടുക്കുന്നേ
ഓ അപ്പൊ ഈ രാവിലെ ഏഴ് മണിക്ക് പോയാ പിന്നെ എല്ലാം കഴിഞ്ഞ് എപ്പ വീട്ടി വരും
അതാ ആ ഏഴ് മണിക്ക് പോയി കഴിഞ്ഞ വൈകിട്ട് ആറ് മണിയാകും സ്കൂളിൽ നിന്ന് വരുമ്പം അന്നിട്ട് ഈ നാല് മണിക്കൂർ നമ്മൾ പഠിച്ചുന്നുള്ളത് ഏതൊക്കെ വിഷയവാന്നുള്ളത് നമ്മൾ ആ പിന്നെ ഡയറിയിൽ എഴുതി കൊടുത്ത് വിടണം എഴുതി കൊടുത്തിട്ട് നമ്മൾ രക്ഷകർത്താക്കൾ അതിൽ ഒപ്പിടണം എന്നാലേ അവർക്ക് ആ പിന്നെ നമ്മള നമ്മുടെ ഒപ്പും പിള്ളേരുടെ ഒപ്പം കൂടെ അല്ലെങ്കിൽ ഇവരിട്ടാല് അവർക്ക് മനസ്സിലാകുവല്ലോ ആ അതുകൊണ്ട് കം പറഞ്ഞിട്ടുണ്ട് രക്ഷ രക്ഷകർത്താക്കൾ ഒന്ന് ശ്രദ്ധിച്ചോണം പിള്ളാര് ആ ഇത്ര മണിക്കൂർ പഠിച്ചെന്നും പറഞ്ഞ് അവര് തന്നെ ഒപ്പിടരുത് നമ്മള് ദിവസവും ഒപ്പിട്ടു കൊടുക്കണെന്ന് ഉ അതുകൊണ്ട് കൊച്ചിന് ക ഒറ ങ്ങാനും ഒന്നും സമയവില്ല
ഇനിപ്പോ പത്തും ഇതാക്കാനും പറ്റത്തില്ലല്ലോ പഠിച്ചല്ലേ
വയ്യ സ പനിയാ
ഉം
ഇന്ന് എന്നോട് പറഞ്ഞ് അമ്മേ ഞാനിന്ന് പത്തുമണി വരെ ഇരിക്കണോ ഞാനിന്ന് ഒൻപതര വരെ ഇരിക്കാം അമ്മ ട്യൂട്ടോറിൽ ഒന്ന് മെസ്സേജ് ഇട്ടേക്കണേന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ ആള് ഞാൻ നോക്കിയപ്പോണ്ടിരിന്ന് പഠിക്കുന്ന് എന്നാട്ടാ ഞാ ഞാൻ പത്തുമണി വരൊയിരുന്നങ്ങ് പഠിക്കാന്ന്
ഹസ്ബൻഡ് ഇനി പോയിട്ട് വരാൻ കൊറെേ സമയം എടുക്കോ
ഏതാ
ഹസ്ബൻഡ് ന് വരാൻ കുറച്ച് ലേറ്റ് റ്റ് ആവോ
ആഹ് ആഹ് ആകും
ആണോ അതുവരെ ഇനി വെയിറ്റ് ചെയ്യണം അല്ലേ
ആഹ്
വിശക്കന്നൊന്നും ഇല്ലേ
ഇല്ല ഇല്ല അങ്ങനെ അങ്ങ് പോന്നേല്ല ഇതിന്ന് കൂട്ടുകാര് ദാണ്ട് അപ്പുറത്ത് വിളിച്ചു ആ എന്തോ കാര്യം സംസാരിക്കായിരിക്കും അവർ വിളിച്ച് അവരു അടുത്തോട്ട് പോയാ ഇപ്പഴങ്ങും വിടത്തില്ല
ശരിയാട ഞാൻ വിളിക്കാമേ